ഹലോ എന്താണ് രാവിലെന്നെ പണിയൊക്കെ കയിഞ്ഞോ?
പണി കഴിഞ്ഞിട്ടല്ല പണി കഴിഞ്ഞിട്ട് ഇപ്പ ആർക്കും വിളിക്കാൻ കയ്യൂല പണിന്റെ എടേകൂടെക്കെ വിളിക്കാ അതല്ലെ നല്ലേ?
ആക്കന്ന ഇപ്പൊ നല്ലേ പണിയൊന്നും കയ്യൂല.
ഏ ഇന്ന് പണിക്കാര്ണ്ട്
ഏഹ് വിടു പണി ഇഞ്ഞും കഴിഞ്ഞില്ലേ? വീട് പണി ഇഞ്ഞും കഴ്ഞ്ഞില്ലേ ചോയ്
ഇൽ ല്ല അത് ഒന്ന് കയ്യുമ്പോ ഒന്ന്ണ്ട് കഴിയുമ്പോ ഒന്ന് കയ്യുമ്പോ പിന്നെ വേറൊന്ന് ഇട്ക്കണം ന്ന് തോന്നും പിന്നെ അത് കയ്യുമ്പല്ലേ പിന്നെ ആർക്കും ആഗ്രഹം കൊറീല്ലല്ലോ കൂടല്ലാതെ.
ഏഹ് അതത്രന്നെള്ളൂ കൊറയൊന്നുംല്ല. പിന്നെ ഫുള്ള് കഴിഞ്ഞ് ഏകദേശം ഇരുന്ന് കഴിഞ്ഞാ പിന്നെ വല്ലാതൊന്നും മ്മക്ക് തോന്നൂല.
ആഹ് അയ്നൻസര്ച്ച് പിന്നെ നമ്മളെ കയ്യില് കാശു വേണം. ഉം ഒറ്റടിക്ക് പൊന്തണെങ്കില് ഇതിപ്പോ ഞമ്മളെ പോലത്തോല്ക്കങ്ങ
ഒറ്റടിക്കും അങ്ങനെ ആവാതക്കാണ് നല്ലത് ന്ന്
ആഹ് ആഹ്. ഏതാലും ഇപ്പൊന്ന് സീലിങ്ങിന്റെ പണിക്കാര്ണ്ട് രണ്ടാള് ഡൈനിങ് ഹോളും ലിവിങ്ങും സീലിങ്ങ് ഇടണംന്ന്ണ്ട്.
ഏഹ്
അത് ഇട്ട് കഴിഞ്ഞപ്പോ അത് തൊടങ്ങി പിന്നെ ഇന്നലിം മിഞ്ഞാന്നൊക്കെ പണിക്കാര്ണ്ട് ഇന്നും കൂടി ഉണ്ട് അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോ പറയുന്നെ എല്ലാരും റൂമും സിറ്റ്ഔട്ടും കൂടി ചെയ്താളാ ചെയ്താളാന്ന്റിയുന്ന്
ഒന്ന് കാണുമ്പോ അതാണല്ലേ എല്ലാരിം അവസ്ഥ ഒന്നാട്ട് കാണുമ്പോളാണല്ലോ എന്താ ചെയ്യ്ണ് അപ്പൊ ഇനി പ്രത്യേക അയ്നും ഇഞ്ഞും വേണ്ടിരൂല്ലേ
ആഹ് വന്നപ്പോ ഇന്നലെ പറയ്ണ്ട് ആ റൂമും പിന്നെ ആ സിറ്റ ഔട്ടും കൂടി ചെയ്താതി. ഇട്ടത് കഴ്ഞ്ഞില്ലെനോ പിന്നെ കൈയ്യ്ണ കാൽത്ത് പിന്നെ മേൽക്ക് മേൽക്ക് ടല്ലോ അപ്പൊ ഓ പ ർഞ്ഞ ഞാൻ പർഞ്ഞെ എന്താ അറിയോ അത് ആയില്ല ഞമ്മള് സാഹചര്യത്തിനൻസര്ച്ച് നമ്മള് നീങ്ങ ഉം എല്ലാത്തിനും മാണം നമ്മള് പ്ര നമ്മൾ ഞാ ഒരു സം മ്മ ഒരു സംഖ്യ മ്മള് വിചാരിച്ച പക്ഷെ വിചാരിക്ക്ണലേറെ പൈസയാ പണി കയ്യുമ്പം അങ്ങനൊന്ന്ണ്ട്.
ഇപ്പം സാധനത്തിന് വെല കൂടി പണിക്കാരെ കൂലി കൂടി പണി എട്ക്ക്ന്ന ടൈമിങ് കൊർഞ്ഞ് എന്തൊക്കെയോ മാറ്റങ്ങള്ണ്ട്.
മാതിരിയല്ല
അതൊക്കെന്നെയാണ് നമ്മള് വൈകുന്നേരം ആവുമ്പോത്തിന് കയ്യില് കാശ് കൊടുക്കാൻ വേണ്ടേ കാര്ണം നല്ല ശമ്പളം അല്ല ശമ്പ പണിക്കാരെ കൂലി കൂടിയയ്നോണ്ട്
പണിയൊക്കെ സാവധാനെ നീങ്ങുള്ളൂ ഏതാലും ഒന്ന് കയ്യെ ഒന്ന് ഇങ്ങനെ എട്ക്ക്ണ്ട്.
അപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ?
ഫുഡ് ഇണ്ടാക്കി കൊട്ക്ക ചെലവ്ണ്ട്. അതാ പർഞ്ഞേ ഒന്ന് ഒരു കൺക്കിന് അതാ നല്ലേ ഞമ്മക്ക് ഇണ്ടാക്കുമ്പോ ആ കൂട്ടത്തില് ഓൽക്കും കൂടി ഇണ്ടാക്കി ഓല് ചെലവും കൂടി കഴിയും മറ്റേ കരാറൊക്കെ ആമ്പം ഓര് പറിണ സംഖ്യ കൊട്ക്കണ്ടേ.
ഞാന് ഏതായാലും വീട് പണി ഫുള്ള് കയ്ച്ചിട്ടും
അങ് കഴിഞ്ഞിട്ടില്ലേ
കയ്യൂല എന്താ ഞാനും ണ വീടും എടുക്കണ വീടും തമ്മിൽ കൊറെ മാറ്റംണ്ട് പിന്നെ വെറുതെ അവിടുന്ന് ഇവിടെറ്റം ഫുഡ് ഇട്ട് കൊടുക്കാന്നങ്‌ പറഞ്ഞാലെ
ആഹ്
ടക്കൂല
ങ്ങട്ട് കരാറിട്ടക്കെനി
ആഹ് വീടിന്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കരാറ് പ്രത്യേകിച്ച് ഫുഡും കാര്യ ഒന്നും കൊടുത്തില്ല
അതോണ്ട് ബുദ്ധിമുട്ടായിന്ന് പറ ഞാന് അല്ല എല്ലാരെ സംബന്ധിച്ചിട്ടോ ഇപ്പൊ നിക്കണ വീട്ടിൽ നിന്ന് പണിയെടുപ്പിക്കുമ്പോ ആഹ് കൂട്ടത്ത് കഴിഞ്ഞു പോവാണ് സുഖം
ഉം ഉം ഇത് പിന്നെ നിക്കണ വീട്ടില് പണിട്ക്കല്ലേ ഇതിപ്പോ തായെ റൂമും പിന്നെ ഡൈനിങ്ങ് ഹോളും സിറ്റൊട്ടൊക്കെല്ലേ ഇപ്പൊ മേലക്ക് പ്പം രണ്ട് റൂം എടുത്ത് അപ്പൊ അത് കഴിഞ്ഞ് അയിന്റെ പണിക്ക് ഏകദേശക്കെ കഴിഞ്ഞ് പിന്നെ അപ്പങ്ങനെ തോന്നി പിന്നെ ചുറ്റും മതില് പിന്നെ കെട്ടി അപ്പൊ ഓരോന്നരോന്നങ്ങനെ കൈയും ഏതാലും ത്രയും പ്രതിക്ഷിച്ചില്ലേനി ഉം എന്തേ കൂടിന്ന് തീരെ ചെറിയൊരു പൊരെനി ഒന്നിനും കയ്യുലേനി നി ഇപ്പൊ പിന്നെ സാഹചര്യ അനുസരിച്ച്ങ്ങനെ കുറെശെങ്ങനെ
എടുത്ത വന്നില്ലേ ആഹ് അത് എല്ലാരും അങ്ങനത്തന്നെ സാഹചര്യം കങ്ങൾക്ക അനുസരിച്ചന്നെണ് ഒരു മുന്നേറ്റം വേണല്ലോ എന്തിനെങ്കിലും
ആഹ് അതെ ന്നാലും അൽഹംദുലില്ലാഹ് എവിടെയും കുടുങ്ങാതെ അങ്ങനെ മുന്നോട്ട് പോകുണ്ട്
ഇഞിപ്പത് കഴിഞ്ഞാൽ അട് ഇത്തെ പണി തുടങ്ങാനാവും അതാണ് എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാല് പ്രത്യേകതതാണ് വെക്കാൻ കഴിയൂല്ലല്ലോ ഇനിയിപ്പോ ഇഞ്ഞും പൈൻ്റ് അടിക്കണം എന്താക്കണല്ലോ ആഹ് സ്വഹലും ഇഞ്ഞു വരാണ്
ഭാഗം ഇഞിപ്പോ ചി ഞമ്മള് മഴ തായില്ല മ ചിക്കല്ലെ അപ്പൊ ചിക്കാനും തോരടാനും സ്ഥലല്ല അപ്പൊഞി ബേക്ക് ഭാഗത്ത് ചെറിയൊരു പിന്നെ നമ്മെ ഇൻറ്രസ്റ്റിൽ വർക്ക് അവടെ ചെയ്യണന്നുണ്ട് ഏഹ് എന്നാലും നമ്മളെ വ
റ്റു വണ്ടി ഉം വാഷിനേരിയ സെറ്റാക്ക ഒരു വാഷിന മിഷിൻ വെക്കാനും അത് അലക്കിയാണ്ട് കൊണ്ടോയിടാനും അഹ്
അത് സെറ്റായില്ല ഞത് ചെയ്യണന്നുണ്ട് അപ്പ ആഹ് അയ്ന്റെടേ കൂടെ സീലിങ് പ്രതീക്ഷിക്കാതെ ഞാനിപ്പ അത് വിചാരിച്ചിനെ ആദ്യം ആഹ് സീറ്റ് മഴ ആവുമ്പോത്തന് അവിടെ സീറ്റ് ഇടാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങോട്ട് പറഞ്ഞ കേൾകണ്ടേ ഒരു വിചാരിച്ചായിരില്ലല്ലൊ ഇപ്പ ചെയ്യാൻ കഴ
ഏഹ് ആണുങ്ങളെ കയ്യിൽ പാട സാമ്പത്തികം കുറവാണ് ജോലി കുറവാണ് ഗൾഫൊക്കെ കയ്യിന്ന് പോയിണ്
അതെ
എന്റെ ഹസ്ബൻഡക്കെ യുദ്ധത്തിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടില്ല സ്വന്തം കച്ചോടാണല്ലോ അപ്പൊ
പണില്ലാതെ ജോബില്ലാതെ നാട്ടിലെത്തി അങ്ങനെ രണ്ട് മൂന്നാ കാര്ക്കെ പറഞ്ഞ കേട്ട്ങ്ങനെ അവിടെ ഈ യുദ്ധത്തിന് ശേഷം പിന്നെ ജോബ്ല്ല കുറവാണ് കച്ചവടം കുറവാണ് കടയിലൊക്കെ കുറവാണെന്ന് പറ നാട്ടിക്ക് പോന്ന് രണ്ട മൂന്ന് ആൾക്കാര് പറഞ്ഞ് ആരാ പറഞ്ഞപ്പോ
ന്റെ ഹസ്ബന്ഡറ് പറയുണ്ട് അവിടെ പണ്ടൊക്കെ നമ്മള് വിസിറ്റ് വിസാർഞി ഇട്ത്ത് പോന്നാ അവിടെ ജോലിണ്ടായിനി ഇപ്പല്ലാ ഇപ്പം മൂന്ന് മാസം വിസി വിസക്കൊക്കെ നിന്നാണ്ട് ഫ്രണ്ട്സുകളൊക്കെ നാട്ട് പോയല്ലൊ രണ്ടും മൂന്നും ആള്
ആഹ് ആഹ്
പണ്ടൊന്നും അങ്ങനല്ലപ്പൊ ഈ യുദ്ധം വന്ന ശേഷം ഫുള്ള് സാധനം കിട്ടാതായിണ് അവിടെ എല്ലാ സാധനത്തിന് വില കൂടിണ് നാട്ടക്കൾക്കാര് പോരുന്നത് കുറഞ്ഞണ്. എല്ല ഗൾഫ് രാജ്യം മന്ദഗതിയിലായ തൊക്കെ സാമ്പത്തികമാദ്യം നാട്ടിനെയാണ് ബാധിച്ചണത്.
ആഹ് നാട്ടിൽ മതിക്ക മ്മക്കപൊ അതി വിട്ടല്ലേ നാട്ടിന് ബാധിക്കുണ്ട് ഞങ്ങൾ പ്പൊ ഇതായോണ്ട്ക്കല്ലേ അനുഭവിച്ചൊണ്ട്ക്കാണല്ലോ. ഏതാലും കൈച്ചിലാട്ട
സാപനത്തിന് ഫുള്ള് വിലയാണല്ലോ.
വില കൂടി സാധനത്തിന് വില കൂടി എല്ലാത്തിനും വില കൂടി. ഒരു ഒന്നിനായിട്ട് പറയല്ല എല്ലാ സാനത്തിനും ഇപ്പൊ ഗ്യാസ് കിട്ടണെങ്കിലുക്കെ മ്മക്ക് ഗ്യാസാണ് നമ്മള എന്ത് അതിപ്പോ ഫസ്റ്റലേ കൂടി ഗ്യാസ് കി ട്ടാതായി
ഗ്യാസ് കിട്ടാതായി. ഹോട്ടൽ സമരം തുടങ്ങി കഴിഞ്ഞ ഹോട്ടലിൽ കച്ചവടംല്ലാംഞ ആഹ് കുടുങ്ങി തൊഴിലാളികള് പാല് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഒന്നിനെ ബാധിക്കണ്ടല്ലോ സംഗതി ഉം അതെക്കെ പെടും എന്താണ് എവിടെ എത്തുന്നുന്നും അറിയില്ല ങ്ങനെ സാധ ത്തിന് വില കൂടെ പച്ചക്കറികൾക്ക് കൂടി ഇപ്പോ തക്കാളിയൊക്കെ നല്ല പിട്
അല്ലെല്ലേ ഞാൻപ്പൊ ഇന്നലെ വീട്ടിൽ വന്നപ്പോ ഒരു കിലോ തക്കാളി വാങ്ങി ഞാന് രണ്ട് മൂന്ന് കിലോ തക്കാളിയൊക്കെ വാങ്ങിയക്കണ്ട്.
അതാണ് പറഞ്ഞത് രണ്ട് മൂന്നും കിലോനെ നാപ്പ പ്പതും അയ്മ്പതും ഇള്ളോടുത്തിപ്പോ ഒരു കിലോന്നെ ആഹ് റയറ്റായിന്.
അതെ ആഹ് ഒരു കിലോ തക്കാളിക്കാ റായി ആഹ് നിക്ക് തക്കാളി ഏതായാലും നല്ല ചെലവനി അപ്പോര് കിലോ
കയറ്റുമതി ഇറക്കുമതി എല്ലാത്തിനെയും ബാധിച്ചണേ ആഹ് യുദ്ധം തന്നെയാണ് കൊറേ എന്ത് സ്വർണത്തിന്റെ വില കണ്ടില്ലേ
സ്വർണത്തിന്റെ വില കുത്തനെ കൂ
സ്വർണ്ണത്തിന്റെ വില പിന്നെ നോക്കലില്ല അത് പിന്നെ കൂടിയും കൊറ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലന്ന് തോന്നിപ്പൊ ഇനി നോക്കിട്ട് കാര്യല്ല.
അതാണ്.
അത് കൂടിയും കുറഞ്ഞും അങ്ങനെട് പോട്ടെ ക്ഷെ നമ്മളിപ്പം പറയണ്ട് കാര്യമല്ലന്ന അവനാന്റതാ ഒരു കുട്ടികളെ കെട്ടിക്കാനും ആത് എത്തുമ്പോ
ടൈമ് വരുമ്പോ അവന എല്ലാരും അനുഭവിക്കും ഒരാളെ മാത്രം പറയണ്ടല്ലാര് അനുഭവം വര ഇപ്പൊ നമ്മള് വിചാരി ക്കും കുട്ടിനെ കെട്ടിക്കാനാണെന്ന് അല്ല നേരെ മറച്ചൊരു ആഹ് പെണ്ണ് കെട്ടണെങ്കിലും മാണ് മഹറായിട്ടും അതാണ് ഇപ്പൊ വലിയ ചെലവ്.
ഏഹ് ഇപ്പം പെൺകുട്ടിക്കല്ല ബാധ്യത. ആണുങ്ങൾക്കാ പണ്ടേനി പെൺവീട്ടുകാർക്ക്
ഇപ്പം ഒക്കെ നേരെ തിരിച്ച ഇപ്പ പെണ് കിട്ടാതായ ഒരു വക.
അതിന് പിന്നെ ആരും പറയാല്ലല്ലോ. ഒരു റീൽസ് കണ്ട് ഒരു റീൽസ് കണ്ട് അതാണ് ജീവിതംന്ന് റഞ്ഞാണ്ട് ഇപ്പം ജീവിതം ഫുള് അങ്ങനെയാണല്ലോ
ഉം ഉം
ആരും മാറ്റി പിടുക്കാൻ തയ്യാറല്ലല്ല എന്തോ ഒന്ന് കണ്ടാല് ഇങ്ങനെല്ല അത് തിരുത്തട്ടെന്ന് പറയണില്ല
അതന്നെ കൊറെക്കെ സോഷ്യൽ മീഡിയ അല്ലെ സോഷ്യൽ മീഡിയ നല്ലതൂണ്ട് അയ്നനുസരിച് പിന്നെ മോശള്ള കാര്യംണ്ട്. കൈ എന്താണ്ട് കുറെക്കെ അങ്ങനെ പോവണ്ട് ഇപ്പ ഇന്നലെ എന്ത് വേണ്ട ഇന്നല ഇപ്പോ ഒരു മരണ വീട്ടില് കണ്ടില്ലേ സു ആഹ് അതെ
ഇപണ്ടില്ല അസുഖങ്ങൾക്ക് എത്രങ്ങാന് രോഗികള്ണ്ട്. എത്രങ്ങാനും അസുഖത്തിന്ണ്ട് പിരിവിട്ടാണ്ട് അതൊക്കൊരു കാര്യം തന്നെല്ലേ ഓരോ അസുഖങ്ങള് വന്നാല്
ആഹ് അതൊക്കെ ആഹ് ആഹ് അതൊക്കെ ഉം പറയല്ല അതൊക്കെ സഹായിക്കണത് കയും കണക്കല്ല ഏഹ് പറ്റ എല്ല പാവങ്ങൾക്ക് നല്ല ഉപകാരണ്ട് വല്യ ഉപകാരന്നറഞാ വല്യ ഉപകാരണ്ട്. പെട്ടെന്ന് എത്ര ലക്ഷങ്ങളാണ് നമ്മളെ നാട്ടിലേക്ക ഇപ്പൊ എത്രോ ടൈമ്പറഞ്ഞ ആഹ് ടൈമിന് ക്യാഷ് അവിടെ എത്തിയാ
താണ് അതൊക്കെ സോഷ്യൽ മീഡിയെല് നല്ല കാര്യങ്ങളാണ്.
നല്ല കാര്യങ്ങള്ണ്ട്.
നല്ല വശം ഏത് കാര്യത്തിനുണ്ടാവൂലേ ഒര് നല്ല വശം ചീത്തവശം.
അത് ശര്യാ
നല്ലതായി ഉപയോഗിച്ചാണെങ്കി എല്ലും നല്ലതെന്നെയാണ്.
എൻ മനുഷ്യമ്മാര് സാഹചര്യത്തിനനുസരിച്ച് ഞമ്മള് എല്ലാരും ഒരേമാതിരി ആവൂല എല്ലാരും സ്വഭാവം അതേമാതിരിയാവല്ലോ നല്ലത് ഉപയോഗിക്കുന്നതും ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യണോരൊക്കെണ്ട് അപ്പൊ അയ്നനുസരിച്ചങ്ങനെ പോവാ അത് മതി ഇങ്ങനെ കാലം മാറി മാറിയും അപ്പൊ അതിനനുസരിച്ച് മ്മള് ജീവിത ശൈലി മാറ്റം വരുത്ത് അല്ലാപ്പൊ അയ്നനുസരിച്ച് മ്മള് പോക ഒരാളായിട്ട് നന്നായിട്ട് കാര്യല്ല
ആഹ് ഉം ഉം പിന്നന്താന്നാല്
പിന്നെന്താ അങ്ങനെപോണ്.
ഉം എന്നയിക്കോട്ടെ ഇനിക്ക് പണിയെടുക്കാനൊക്കെണ്ട് ഫുഡ്ക്കെ ഉണ്ടാക്കണ്ടേ
ആഹ് എന്നാ ശരി.
ഉം ന്നാ ഒക്കെ.
ആഹ് ശരി.